ആ എടയ്ക്ക് ചൊമ വെരുവേ. ചൊമ വെരുമ്പോ അതാ പാട്. ചൊമക്കാനാമ്പഴേ. ആ വെയിറ്റ് എന്നിട്ട് എങ്ങനെയാവനാ അവരെന്നാ ഭക്ഷണം നമ്മളോട് പറഞ്ഞേ?
ആഹ്, പിന്നെ രാവി പിന്നെ നമ്മൾക്ക് രാവിലെ ഏഹ്, ഈ ചായ കുടിക്കുന്നേന് പകരം മറ്റേ ജീരക വെള്ളം. അല്ലല്ല അല്ല ഞാനീ ഫീ ഫീഡ് ചെയ്യുന്ന കാരണേ.
ആഹ് അപ്പ ജീരകവെള്ള ആണോ തന്നെ, കുടിക്കാൻ പറഞ്ഞെ?
ആ ജീരകവെള്ളം. ജീരകം തെളപ്പിച്ചിട്ട് അത് കുടിക്ക്.
അപ്പ ചായ വേണ്ട.
ഏഹ്, ചായ വേണ്ട. പിന്നെ ഏഹ് ഫീഡ് ചെയ്യാത്ത ആളുകൾക്ക് വേറെ ഇണ്ട്ട്ടോ. അവര്ക്ക്ള്ള ഏഹ്? ആ ഗ്രീൻ ടീ ആയിരിക്കും, ഗ്രീൻ ടീ കൂടെ വേറെ എന്തൊക്കെ ചേർത്തിട്ടൊക്കെയാണ്. ഈ പിന്നെ ഞാൻ ഫീഡ് ചെയ്യ്ന്ന കാരണം എനിക്ക് അങ്ങനെ തന്നത്. പിന്നെ ഉലുവ തിള പ്പിച്ച്, ഒരു ദിവസം നമ്മള് ജീരകം തളപ്പിച്ച് കുട് ജീരകം പിന്നെ ആര് എല്ലാര്ക്കും നല്ലതന്നെ തോന്ന്ണ്ട്. വയറൊക്ക കൊറയാൻ ഫാറ്റ് കൊറയാൻ നല്ലതാ തോന്ന്ണ്ട്.
അതെല്ലേ രാവിലെ അല്ലേ?
ആഹ് രാവിലെ സ്ഥിരം നമ്മള് ജീരകം തെളപ്പിച്ച് കുടിക്കുന്ന നല്ലാ ചായ കുടിക്കാതെ ജീരകം തെളപ്പിച്ച് കുടിക്കാ അപ്പൊ ഞാനെന്തെയ്യും ഞാനൊരു കപ്പ് ആ ഒരു കപ്പ് ജീരകം വെള്ളോക്കെ അങ്ങനെ കളു തെളപ്പിച്ച് കുടിക്കും. അത് കുടിച്ചേന് ശേഷം എക്സസൈസ് സ്റ്റാ ചെയ്യ അപ്പൊ ഗൂഗിൾ മീറ്റിലാണ് എക്സൈസ് വെരാ. അപ്പൊ നമ്മള് ഗൂഗിൾ മീറ്റ് അറ്റന്റ് എയ്താല് ഈ ഗൂഗിൾ മീറ്റ് നമ്മള് കണ്ടിട്ടാണല്ലോ അപ്പൊ നമ്മള് എന്താ ചെയ്യാതിരിക്കൂല. വീഡിയോ ഓഫ് ആക്കാ പറ്റൂല ഏഹ് ആ ഞാൻ ര ഏഹ് ഇപ്പൊ ഞമ്മക്ക് നമ്മക്ക് ഏത് സമയാണ് നമ്മുക്ക് പറ്റുന്നെ ആ സമയം നമ്മള് ചെയ് നിന്നാ മതി അത് പല ടൈമും ഉണ്ട് നമ്മുക്ക് എപ്പോഴാണ് ഫ്രീ ഞാന് ഏഹ് ഒര് അഞ്ച് മണിക്ക് നാല് നാലരക്ക് നാലേ മു മുപ്പതിന് പുലർച്ച നാ അല്ലല്ല പുലർച്ച നാലെ മു മുപ്പതിന് ആ നാലെ മുപ്പതിന് അവര് ലിങ്ക് അയക്കും ഗ്രൂപ്പില്.
ആഹ്
എനിക്ക് ആ ടൈമിലാണ് കുട്ടി ഒറങ്ങ്ന്ന ആ ഒരു ടൈമിലാണ് എനി ക്ക് അ ഇതില് ഗു അറ്റന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ആ ടൈമില് കേറും എന്നിട്ട് നാലെ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെ എക്സസൈസ്.
ആ ഒരു മണിക്കൂറ്.
ആ ഒരു മണിക്കൂറ് പിന്നെ പിന്നെ രാത്രിയാണ്. ആ ഫസ്റ്റ് നല്ല ക്ഷീണാണ് നല്ല ടയേടാവു നമ്മള് നന്നായിട്ട് ഏഹ് ക്കാ ബോൺ ടി ഭയങ്കര വേദനായിരിക്കും ആ ഒര് കൊറച്ച് അപ്പൊ അവര് പറയും ക്ഷെ നമുക്ക് നല്ല വേദന ഇണ്ടെങ്കിലും ആ വേദന വെ ച് അമ്മളാ ആ രണ്ടീസം ലീവ് എടുത്താ ആ വേദന മാറൂല ഷെ ഞാനാ ലീവ് എടുക്കാതെ കാരണം അഹ് കണ്ടിന്യൂ ആയി പോയാ കാരണം എനിക്കൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞോളൂ എന്റെ വേദന ക്കെ മാറി പിന്നെ വേദനക്ക് ആ പിന്നെ വേദനൊക്കെ മാറി പിന്നെ ഒരു ദിവസം എനിക്ക് ഏത് നല്ല സുഖാണ് അമ്മളെ ശരീരത്തിനൊക്കെര് ഭാരം കൊറഞ്ഞ പോലെര്ന്നു.
ആഹ് ആഹ് ആഹ് അതെല്ലേ
ഉം ആഹ് നല്ല സുഖേര്ന്നു പിന്നെ ഞാ പറ്റതടി കൊർണപ്പോ പിന്നെ ഹസ്ബന്റും എല്ലാരും ചീത്തറയാ ഇനി ജോയിനാവാണ്ട പർഞ്ഞ്ട്ട് അയ്ല് നിർത്തിതാണ് പിന്നെ നോമ്പിനൊക്കെ ഞാ ഉച്ചക്ക് ഏഹ് രാവിലെ ഈ ജീരകെള്ളം തെളപ്പിച്ച് കുടിച്ചാല് പിന്നെ നമ്മുക്കൊര് എട്ട് മണി ആവുമ്പം ഏഹ് അരി അരിന്റെ കഴിക്കണങ്കി കഴിക്ക എല്ലെങ്കില് നമ്മള് കൂട് തിലും ഇതാണ് ഓര് പറീണത് പിന്നെ ഈ ഗോതമ്പ് ആഹ് ഗോതമ്പിന്റെ പുട്ട് അല്ലെങ്കി റാഗി ഇണ്ടല്ലോ ആഹ് റാഗി അതൊക്കെ ര ഒന്നോ രണ്ടോ ആഹ്. പുട്ടാണെങ്കില് ഒരു കഷ്ണം റാഗിണെങ്കി രണ്ട അപ്പൊ അതിൽ കൂടെ സാലഡ് എന്തേലും ഞമക്ക് ഫ്രൂട്ട്സ് പച്ചക്കറിക്കെ ആഡാക്കാം.
ആഹ് ആഹ് ആഹ്
അത് ആടാക്ക പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ഒരു പിന്നെ അമക്ക് അത് കഴിഞ്ഞാ പിന്നെ ഒരു പതിനൊന്ന് മണിക്കെവുമ്പോ അമക്ക് വെഷക്കലൊടങ്ങും.
അപ്പൊ ആ വെഷ്ക്കുമ്പോ നമ്മൾക്കൊരു ഏഹ് എന്തേലും ഷെയ്ക്ക് ആയിട്ട് എന്തേലും കുടിക്കാം ആഹ് ഇത് മധുരം ആടാക്കാതെ ഷെയ് രൂപത്തില് എന്തേലും അടിച്ചു കുടിക്കാം പിന്നെ ആ നമുക്ക് പിന്നെ ഒരപ്പൊക്കെ തിന്ന്കാണെങ്കില് നമുക്ക് അതിന്റെ കൂടെ കോഴിമുട്ടൻ്റെ രണ്ട് കോഴിമുട്ടൻ്റെ വെള്ള കഴിക്കാം വൈറ്റുണ്ടല്ലോ അത് കഴിക്ക അത് എഗ് വൈറ്റ് കഴിക്കാൻ പറയുന്നുണ്ട് അവര് ആഹ് പിന്നെ ഈ പതിനൊന്ന് മണിക്ക് ഷെയ്ഖ് കുടിച്ചാ പിന്നെ കൃത്യം ഒരു മണിക്ക് ഭക്ഷണം അവര് ചെറിയൊരു ഒര് കയ്യില് ചോറും പിന്നെ തോരന് ആഹ് ആഹ് ചോറ് ചെറിയ കയ്യിലെ പറ്റുള്ളു പിന്നെ തോരന് അങ്ങനെ പച്ചക്കറി എണ്ണ ഉപയോഗിക്കാതെ പച്ചക്കറി ആ ഇഷ്ടം പോലെ കഴി ക്ക പിന്നെ ഇറച്ചി മീനൊക്കെ എണ്ണ തൊടിയിക്കാതെ എർ ച്ചിയൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാം ഡെയിലി കഴിക്കണംന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒര് അളവുണ്ട് ചെറിയൊരു ഏത് വേവി ച്ചിട്ട് മാത്രം ഉം കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിക്ക വർക്കാതെ എണ്ണയ ഉപയോഗിക്കാതെ ഏ
ചൊവയില്ലേ ചൊവയില്ലേ അങ്ങനെ കഴിക്കുമ്പം
കൊഴപ്പില്ല അത് ടേസ്റ്റ് ഉണ്ട് നമ്മള് ഒരു കൊർച്ച് മുളക് പൊടിയും കൊർച്ച് കുരുമുളക് ആണെ കുരുമുളക് ഇടുകാ എന്നിട്ട് കൊർച്ച് ഉ ഉപ്പു ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിക്കുക അപ്പൊ ഈ ചിക്കൻ ഒക്കെ അതിൽ തന്നെ നെയ്യുണ്ടാവും മനസ്സിലായോ നമ്മള് കുക്കറിൽ വേവിക്കുമ്പം അത് വേവിച്ചിട്ട് വെള്ളല്ലാതെ വേവി അതിൽ തന്നെ ഒരു എണ്ണ ഉണ്ടാവും ആ എണ്ണയിൽ നന്നായിട്ടൊരു വർ ത്തിങ്ങ് എടുത്താ മതി അപ്പം നമക്ക് കുഴപ്പല്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യൊക്കെ എങ്ങനെയാണ് വിചാരിച്ചത് അപ്പൊ കൊറേ എന്നും കഴിക്കാതിരുന്നാ മതി നമുക്ക് ഏ നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം നമുക്ക് കഴിക്കണല്ലോ അപ്പൊ ഇറച്ചി മീനൊക്കെ നമ്മള് കഴിക്കണം പക്ഷെ വറുത്തത് കഴിക്കാതിരുന്ന ജീവിക്കാം
ഉം വൈ പോയി വറുത്തത് കഴിക്കുന്നോണ്ട നമ്മുക്ക് ഈ വണ്ണം വെക്കുന്ന അല്ലേ
ആഹ് വണ്ണം വെക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഷുഗറ് പെ റ്റെ ഒഴിവാക്കുക ഷുഗർ ഉപയോ ആഹ് നല്ലതാണ് ഷുഗർ ഒഴിവാക്കി ഞാൻ ഷുഗറേ ഉപയോഗിച്ചിട്ടില്ല
ആഹ് എനിക്കൊക്കെ നല്ല മധുരമായിരുന്നു വേണ്ടതെ എനിക്ക് ചായൊന്നും ഇല്ലാതെ പറ്റിയേല ഇപ്പം ഭയങ്കര ശർദിക്കാൻ വന്നിട്ടാ കുടിക്കുന്നത് ഇപ്പം ഞാൻ മധുരം പരമാവധി കുടിക്കേല പക്ഷെ നമ്മുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പം ഉം
ആഹ് എനിക്ക് അങ്ങനെ കുടിക്കാതായിട്ട് ഞാൻ നോമ്പിന് പോലും ജ്യൂസൊന്നും കുടിച്ചിട്ടില്ല ജ്യൂസ് സ് ഞാൻ കുടിക്കും ഞാനൊരു കപ്പ് ജ്യൂസ് വേറെ മധുര ഇടാതെ ഞാൻ ജ്യൂസടി ക്കും പിൻ ആ അങ്ങനെ തന്നെ ഞാൻ നോമ്പിനൊക്കെ പറ്റ് ക്ഷീണിച്ചീന്നു എന്നിട്ട് പിന്നെ എന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഉമ്മ ചീത്ത പറയലാണ് ഇങ്ങനെ തടി കൊറച്ചിട്ട് ആരോഗ്യം ഇല്ലാതെ
എത്ര കിലോ ഒണ്ടായിരുന്നപ്പയാ കൊറച്ചേ
ഞാന് എൺപത് കിലോനൊക്കെ ഉള്ളപ്പോളാണ് ഞാൻ കുറച്ചത് പിന്നെ അറുപത്തഞ്ച് കിലോനായി
ആഹ് അത്രയും ആയി
ആഹ് അറുപത്തഞ്ച് കിലോനായപ്പോ പിന്നെ പറ്റ് പോറായി നന്നായിട്ട് കുറഞ്ഞു ഞാന് അത് കാരണം ആഹ് അത് കാരണം പിന്നെ ഏ
ഉം ഉം അത് കഴിഞ്ഞ് പിന്നെ നിർത്തിയോ ക്ലാസ്
ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി പിന്നെ ഞാൻ സ്വയം ചെയ്യണംന്ന് സ്വയം ചെയ്യാന്ന് വിചാരിച്ച് സ്വയം ചെയ്യല് നടക്കൂല
അൻത്ത പിന്നെ വണ്ണം വെച്ചതനി പ്പം.
ആ എന്നിട്ട് ഇപ്പം നോമ്പ് കയ്ഞ്ഞേൻ്റെഷം.
ഉം.
നോമ്പ്ന് ഛെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പ കൊർച്ച് തടിന്നായി കൊർച്ച് തട്ച്ച് പക്ഷെ ഇപ്പം ആയ് ഇപ്പ എല്ലാരും പറ്യാണ് ഇപ്പളാണ് ത തടി പാകായെ ഇനി തടി കൂടണ്ട ഇനി കൊർക്കും വേണ്ട പറ്യാണ്. ഇപ്പം ഞാൻ വെയ്റ്റ് നോക്കിട്ടില്ല നോക്കാൻ പേട്ച്ചിട്ട് നോക്കിട്ടില്ല.
ഇക്യും അതേ അവസ്ഥയാ കൊറയും കൂടും ഇങ്ങനെന്നെ
അതെ അതെ അതന്നെ. പക്ഷെ ഞമക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റൂല. ഇല്ല ഇല്ല കല്യാണം കഴ്ഞ്ഞാരെ കല്യാ കയ്ഞ്ഞ് ഡെലിവറിന്ന് ശേഷാണ് ഞാൻ വണ്ണം വെ
എനിക്കിത്തതേ അവസ്ഥ കല്യാണത്തിനൊക്കെ എനിക്ക് അമ്പത് കിലോ കൂടിയിട്ടേ ഇല്ല. എപ്പഴും അമ്പത് കിലോ നാമ്പൊത്തൊമ്പത് അത്ര ഒള്ളായിരുന്നു.
ആ കല്യാണം കഴിയോളം എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് തടി നന്നാവാൻ വേണ്ടിട്ട് എന്റെ ഹസ്ബന്റൊക്കെ മറ്റേ നെട്സൊക്കെ വാങ്ങീട്ട് പാലൊക്കെ ജൂസട്ച്ച
ആ ഇതൊക്കെ തന്നെ എല്ലാർക്കും അവസ്ഥ അതെ അത് തന്നെ ഞാൻ ഇത് തന്നെ പഠിച്ചോണ്ടിരിക്കുമ്പോ അമ്പത് കിലോ. അപ്പൊ എന്തൊക്കെ ലേഹ്യം അതും ഇതും എല്ലാം മേട്ച്ച് കഴ്ച്ച് കയ്ച്ച് അയ്ന്റെക്കെയാ തോന്ന് ഇപ്പൊ പിടിച്ചത്.
അതെ ഞാൻ പറയല്ണ്ട് ഇന്റെ മ്മാനോട് ആ പിന്നെ അന്ന് തന്നേന്റെ എഫക്റ്റ് ആയിരിക്കും ഇപ്പം കാണ്ന്നത്.
ആ അത് സത്യവ ഞാൻപ്രയ ഇങ്ങനെ കൊറേ പേടി ഇപ്പ ഇതെലും കഴിച്ച പെട്ടന്ന് വെയിറ്റ് കൂടുവാ. ടെൻഷനടിച്ചാൽ പോലും വെയിറ്റ് കൂട അതാഞാൻ പർഞ്ഞെ ടെൻഷൻ അടിച്ചാ പോലും വെയ്റ്റാ എല്ലാരും പറയുമല്ലോ ടെൻഷനടിച്ചാ നമ്മള് വെയ്റ്റ് കുറയുമെന്ന് പക്ഷെ അതൊക്കെ ചുമ്മായാ
അത് വെർതെ പറയാണ് ടെൻഷൻ ഇള്ളോലാണ് തടി കൂടിട്ട്ണ്ടാവ.
ആ അതെ ഞാനും ഓർക്കവാ ഇങ്ങനെ എക്സൈസ് ഒക്കെ ചെയ്താ നല്ലതായിരിക്കും. നടക്കാനൊക്കെ എടയ്ക്ക് പോവയിരുന്നു ഇപ്പൊ അങ്ങനെ ആരും കൂട്ടില്ല നമുക്ക് നടക്കാനൊന്നും.
ആ ഞാ മുമ്പൊക്കെ നടക്കാൻ പോയ്ട്ട്ണ്ടായിരുന്നു ഞങ്ങ രണ്ട് മൂന്ന് കിലോമീറ്റർക്കെ നടന്ന് ടേന്നു പക്ഷേ ഇപ്പോ അത് നടക്കുന്നില്ല ആ കമ്പിനി വേണേ ഇക്ക് പിന്നെ പറ്റൂല ചെറ്യേ കുട്ടിയൊക്കെ ഉള്ള കാരണേ. നടക്ക നടത്തം ഇൻക്ക് ശരിയാവൂല ആ പാടാണ്. അല്ലാതെ എക്സസൈസ്
എനിക്ക് ഈ പൊക്കത്തിന്റെ വെയ് റ്റാണോന്നും അറിയത്തില്ലടോ ഇനി പോ കൊള്ളോണ്ടാണ് ഇത്രയും വെയ്റ്റ് ഇപ്പൊ എഴുപത്തഞ്ച് എൺമ്പത് കിലോ കാണും.
പക്ഷെ എഴുപത്തഞ്ചൊന്നും പോറുണ്ടാവൂലല്ലോ അത്രയും പൊക്കള്ള ഒരാൾക്ക് ആ
ആ ഒത്തിരി വണ്ണം പക്ഷെ നമുക്ക് സ്വന്തമായിട്ടുള്ള തോന്നല് വേണം നമ്മ
ആ ആ അങ്ങനെ സൈസ് ഒക്കെ നന്നായിട്ട്ണ്ടാവും.
ആ അതാന്ന് നമ്മള് ഈ ലോ കയറ്റോക്കെ കേറൂ മ്പോഴ നമ്മുക്ക് കെതയ്ക്കും നന്നായിട്ട്.
ആഹ് ആ എനിക്കൊക്കെ അതന്നെയാണ് കെതപ്പ് വരും. ക്ഷെ ഈ എക്സസൈസ് ചെയ്തേനേഷം ഗെതപ്പില്ലായിരുന്നു.
ആ അതെ ല്ലെ ഞാനിപ്പോ കൊളസ്ട്രോള് ണ്ടോന്നോർത്ത് കൊളസ്ട്രോൾ പോയി നോക്കിട്ട് അതൊന്നും ഇല്ല.
ആ ഞാനിപ്പപ്പോ അതെ അന്നൊക്കെ ചെക്ക് ചെയ്തിട്ണ്ട് നമ്മള് ഇങ്ങനെ എക്സൈസിൽ ജോയിൻ ആവുമ്പോ അത് എല്ലാ ചെക്കെയ്യണം പക്ഷെ ഒന്നുല്ല ഒക്കെ നോർമലാണ് ആ എല്ലാ തുംനോർമലെന്നെയാണ്.
ഉം.
ഉം
ആഅങ്ങനൊക്കെ വല്ലോം ചെയ്താ നല്ലതായിരുന്നു ഇപ്പൊ പിന്നെ ഇച്ചിരി കുറഞ്ഞെന്ന് തോന്നന്ന് അറിയത്തില്ലേ വയറൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നു അറയിത്തില്ല വയറൊക്കെല്ലാം നമുക്ക് ഈ പുറം വശവും വയറും എല്ലാംചാടി
ആ ബാക്ക് അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടാ
അ അതാ ഏറ്റവും പാട്
അതെ അതെ ഉം എനിക്കൊക്കെ അതാണ് പ്രശ്നം ബാക്ക് കൂടും
അ ആ അതാ ആ അതാ തന്നെ കഴിക്കാതിരിക്കാൻ പറ്റോ രാത്രിയിലൊക്കെ ഇപ്പ നേരത്തെ കഴിക്കണോന്ന് അങ്ങനെ വല്ലാം ഉണ്ടോ ഈ ഫുഡില്
ആ ഇണ്ട് അങ്ങനെയുണ്ട് രാത്രി നമ്മള് ആറ മണി ഏഴ് മണി ഉള്ളിലായിട്ട് നമ്മള് ഭക്ഷണം കഴിക്കണം ണം ന്നട്ട് കിടക്കാനാവകുമ്പോഴേക്കും നമ്മളെ വയറ് ഫ്രീ ആവണം
ഇതെല്ല ന്നമ്മടെ എന്റെയൊക്കെ അവസ്ഥ എന്താരെച്ചാ ഒമ്പതര പത്ത് മണി ഹസ്ബൻ്റ് വെരാൻ കാത്തിരിക്കും വരുന്ന നേരത് മര്ന്ന്കഴിച്ചോണ്ടിര്ന്നെ അങ്ങനെയാണ് ഇപ്പ എല്ലാരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇപ്പൊര്
ആഹ് പിന്നെ ന്നമ്മള് വെൾ ഏ ഇത്ര വെയിറ്റുള്ള ആൾക്ക് ഇത്ര വെള്ളം വെള്ളത്തിൻ്റ അളവുണ്ട് എനി എനിക്കൊരു എ രണ്ട് ലിറ്റർ വെള്ളാണ് പർഞ്ഞത് ഡെയ്ലി രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം ന്നാ പർഞ്ഞത്
കുടിക്കണം അത്രേ വെല്ലേ
ആഹ് ആഹ് ഞാനിങ്ങനെ ലിറ്റർ കണക്കാക്കി വെള്ളം കുടിച്ചതായ്രുന്നു
ആഹ് ആഹ് അങ് വെള്ളവേ കുടിക്കേല
ആഹ് വെള്ളം ന്നന്നായിട്ട് കുടിക്കണം വെള്ളാണ് നമ്മളെ ശെരീരത്തിന് എറ്റും വേണ്ടത് സ്കിന്നിന് ചുളിവ് വെരും വെള്ളം കുടിച്ചിട്ടില്ലെങ്കില് സ്കിന്ന് ഗ്ലോ ആവാനും ചൂ ഒക്കത്തിനും വെള്ളാണ് വേണ്ടത്
ആഹ് ഇത് വെള്ളം നമുക്ക് ദാഹിക്കാത്തോണ്ട് കുടിക്കത്തേ ഇല്ല വെള്ളം ഹോ ഈ മഴക്കാലം ആണ് ഒട്ടും വേണ്ട അപ്പൊ ഈ ജൂ ജി ഏ ചുമ്മാ ജീരവെള്ള ആണോ കുടിക്കുന്നെ മൊത്തം
അല്ലല്ല പച്ചവെള്ളം
ആഹ് പച്ചവെള്ളം
പച്ചവെള്ളം ബോട്ടിലാക്കിട്ട് അങ്ങന കുടിക്കും
ആഹ് ആഹ്
ആഹ്
മ് ന്നോക്കട്ടെ കൊറയോന്ന് അറിയത്തില്ല കൊർഞുവ കൊറഞ്ഞാ മതിയായിരുന്നു ആ ശെരി ശെരി
ആഹ് വെച്ചോ ആ പെണ്ണ് മൂത്രൊഴ്ചീല്ല മൂത്രൊയ്ക്ക